കേസ്സു പറയൂ
ആ പറയ്പറയ്പറയ് നിങ്ങളു തൊടങ്ങൂ യുഡിഎഫ് ഭരണതെക്കുറിച്ചാണ് നമ്മള് പറയാൻ പോണത് ഇല്ലേ
അതേഅതേ
ആ അന്നാ തൊടങ്ങിച്ചോളൂ
ഇവിടൊരു പത്തു വർഷത്തിനു ശേഷം യുഡിഎഫ് വളരേ വൻഭൂരി പക്ഷത്തോടുകൂടെയും വിജയിച്ചിരിക്കയാണ് വി ഡി സതീശൻ പിന്നുള്ളാ ജനസ്വീകാര്യത ഈ അടുത്തിടെയാട്ട് ഞമ്മള് സമൂഹമാധ്യമങ്ങ
ആഅതേ അതേ പൂക്കി സീഎമ്മൊക്കെ പോലെ
അതെഅതേ തീർച്ചായം അത്പോൽത്തന്നെ ഇന്ദിരാഗ്യാരൻ്റിയെന്നൊള്ള ആ ഒരു വലിയൊരു പ്രൊജക്ടും മുന്നിൽ വച്ചാണ് ഭരണത്തിലേറുന്നതുത്തന്നെ പിന്നീട് ണ്ട് ണ്ട് അതില് ഓരോ പ്രൊജക്ടുകളും നടപ് പാക്കുന്നതും കാണാസാധിക്കുന്ന്ണ്ട് ഇപ്പൊ ഈ അടുത്തായിട്ട് എന്ത് ഗാ പ്രൊജക്ടിൻ്റെ പേരെന്താ ആ ബെസ്സ് ഫ്രീ കേസാർടീസി
പ്രിയദർശിനി സ്യൗജന്യയാത്ര
സൗജന്യാ വളരേ ആവേശ്ത്തോടെയാണ് കേര ളജനങ്ങള് ഏറ്റെടുത്തതും കാര്യങ്ങളൊക്കെ ഇപ്പോ പ്രത്യക്ഷനേതാവ് ഏയീ പിണറായി വിജയ്നിപ്പോ എന്താണ്പ്പോ റെസ്പോണ്ടിയ്യാനുള്ളെ ഒന്നും പിടികിട്ട്ണുവില്ല എന്നൊക്കെയാണിപൊ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിയിക്കുന്നത്ശ്ശേ അതിനാത്ത്
പക്ഷേ സ്തുത് സുത്യർഹമായിട്ടൊള്ള രീതികള് വരും പാട് പ്രവർത്തനങ്ങള് കാഴ്ച ക്ക്മ്പോഴും ഗവൺമെൻ്റ് ഇതിനിടയിലൂടെ ഒരുപാട് വലിയ രീതിയിൽ വിമർ ജനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ടെന്നുള്ളതാണ് വാസ്‌തവം. ഇപ്പ നമ്മള് നോക്കുവാനാണ് ഉണ്ടെങ്കില് മുമ്പതെ - അതായത് ഈ ഒരു കഴിഞ്ഞ വർഷ്- ഏറ്റവും കഴിഞ്ഞ വർഷങ്ങളിൽ പത്ത് വർഷത്തോളം യു ഡി എഫ് പ്രതിപക്ഷതായിരുന്നു ഇരുന്നത് അതില് റീസെൻ്റ്ലി- കൊറച്ച് മുമ്പ് ആയിട്ട് കാര്യമായിട്ട് എൽ ഡി എഫ്‌ സർക്കാരിനെ വിമർശി ദ്ദനങ്ങൾ ഏറ്റ് വാങ്ങിയ വിദ്യാഭ്യാസ രംഗത്തെ ഒരു പ്രദഗ് റ്റാണ് പി എം ശ്രീ എന്നുള്ളത് പ്രധാനമന്ത്രി സ്‌കൂൾസ് ഫോർ ഐ സിംഗ് എന്നുള്ളൊരു പ്രൊജക് അതായത് നാഷണൽ എജ്യുക്കേഷൻ പോളിസി റ്റ്വൻ്റി റ്റ്വൻ്റി പ്രകാരം ഒരുപാട് നയങ്ങള് നമ്മുടെ വിദ്യാഭ്യാസ സംരംഭത്തില് അത് പതിപ്പിക്ക എന്നുള്ളൊരു ഒര് ഒര് ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശയാണ് മാത്രല്ല നമ്മുടെ സ്‌കൂളുകൾക്കൊക്കെ അത്തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടു വരുവാണുന്നുണ്ടെങ്കി ഒരുപാട്- എന്താ പറയ ഫണ്ടിങ്ങുകളൊക്കെ കിട്ടും ഇതിനിടെല് ഒരു ഹിഡൻ അജെൻഡാന്ന് പറഞ്ഞാല് മറഞ്ഞിരി ക്കുന്ന ഒരു ഒളിയമ്പ്ന്ന് പറഞ്ഞതെന്താണ് ഏ നമ്മള് കേൾക്കുന്നത് പോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗം കാവിവൽക്കരിക്കപ്പെടും നെഹ്‌റുവും ഗാന്ധിജിയൊക്കെ ചരിത്രത്തിൽ നിന്നും എറങ്ങി- ട്ട് ഗോഡ്സേയും സവർക്കറിൻ്റെയൊക്കെ ചരിത്രങ്ങള്- അത് പോലെ തന്നെ നമ്മടെ എന്താ പറ ടൈം ന്ത്യയുടെ വലിയ രീതിയുള്ള ചരിത്രത്തിലേറ്റവും കൂടുതല് പങ്ക് വഹിക്കുന്ന ഡൽഹി സൽതനത്തെ പോലെ അത് പോലെ തന്നെ മുഗൾ രാജവംശത്തെ പോലുള്ള മുസ്‌ലിം മുസ്‌ലിം മൈനോറിറ്റിസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങളൊക്കെ വളച്ചൊടിക്കുന്ന രംഗങ്ങളൊക്കെ വരാൻ സാധ്യതയ്ണ്ട് എന്ന് പറഞ്ഞോണ്ട് ഒര് ഇന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പൊ കൂടുതൽ വി വിമർശനങ്ങളേറ്റ് വാങ്ങിയവർക്ക് അതായത് സർക്കാർ ഒപ്പിട്ട് കൊടുത്ത്ക്കാണ് നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർക്കാൻ ശ്രമിക്കാണ്ന്ന് പറഞ്ഞിട്ട് വി ഡി സതേഷ സതീഷനടങ്ങ്ന്ന അന്നത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളും ശക്തമായ രീതിയിൽ അതിനെ പ്രതികരിക്കുകയുണ്ടായി ഈവൻ നമ്മുടെ വേങ്ങര മണ്ടലത്തി നിന്ന് ജയിച്ച് പോയിട്ട്ള്ള നമ്മുടെ ഷാജിക്കയും ഷാജി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വരെ അദ്ദേഹം പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് ള്ള ഒരു പാട് പ്രസ്താവനകൾ പറഞ്ഞ് കൊണ്ടേരുന്നു അഅ് പ്രചരണങ്ങൾ നടത്തിയിരുന്നത്. ഈയടുത്ത് ഇന്ന് നമ്മള് ഷാജിയോട് ചോദിച്ച് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് അതക്കെഅന്ന് സംസാരിച്ച ഒരു വിഷയം മാത്രമായിര് ഇന്നത് ഇന്നതിനെ കുറിച്ച് ഞമ്മള് പുനരാലോയ്ച് ആലോയ് ആലോചിച്ചപ്പൊ അതിലൊരുപാട് ശരികള്ണ്ടന്ന് ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞ് വന്നത് യു ഡി എഫ് ന് തുടർ ഭരണവും ആ സുദ്ഘ രകമായ രീതിയിലുള്ള നല്ല നല്ല പ്രവർ ത്തനങ്ങൾ കാഴ്ച വെക്ക്ന്ന്ണ്ട്ന്ന്ണ്ടെങ്കിലും ഇത്തര ത്തില്ള്ള പ്രശ്നങ്ങളും നേരിട്ടോണ്ടിരിക്ക്ന്ന്ണ്ട് ഈയൊരു അവസരം നിലവിലെ പ്രതിപക്ഷമായിട്ട്ള്ള എൽ ഡി എഫ് നല്ല രീതിയിൽ മുതലെടുക്ക് ണുണ്ട്
അതെ പക്ഷേ വേറൊരു വിഷയം എന്താച്ചാല് സാമ്പത്തിക വിഷയം അത് മുൻ സർക്കാര് ഇണ്ടാക്കിയെടുത്ത പ്രശ്നങ്ങളാണിതൊക്കെ അതായത് ഇപ്പൊ ജനിച്ച് വരുന്ന ഓരോ കുട്ടിക്കും എത്രയോ ലക്ഷം കടമുണ്ടെന്നാണ് ഓരോ മീഡിയസും ഇപ്പോ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാനത്തിന് വളരെയധികം കടബാധ്യതണ് ന്ന്ള്ള കാര്യത്തിൽ യാതൊരു സംശയുല്ലലേ പിന്നെ അതുതന്നെ വികസന പദ്ധതികൾക്കും ക്ഷേമ മറ്റെ പദ്ധതികൾക്കൊക്കെ പണം കണ്ടെത്തുക വളരെ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്
ഉം
മറ്റേ അധികാണത്രേ എന്ത് കടം സർക്കാരിന്ള്ള കടെയ് ഇനാണെങ്കി ഇപ്പോ ഇതിനെതിരെ എൽ ഡി എഫ് ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യണ് ണ്ട് ഓരേ ഒരിക്ക എന്തപ്പ ചോദ്യം ചെയ്യാൻള്ള അവകാശം ഉള്ളത് ഓര് ണ്ടാക്കി വെച്ചതല്ലേ ഇതെല്ലാം അല്ലേ
അതെ തീർച്ചയായിട്ടും
ആഹ
അവൊ ഇതുമായി ബന്ധപ്പെടുത്തിട്ട് ഇപ്പം ഈ യു ഡി എഫിന്റെ ഭരണം കിട്ടുന്നതിൽ ഒരു ഒരുപാട് പി ആർ വർക്കുകൾ നടന്നിട്ട്ണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള ഒരുപാട് പി ആർ വർക്കുകള് ആ കൂട്ടത്തിൽ പി ആർ വർക്ക് നമുക്ക് പറയാൻ പറ്റൂല്ല ന്നുണ്ടെങ്കിലും ശാരിക്ഷംസത്തീൻ ന്ന് പറയുന്നത് ഒരു പേഴസണാലിറ്റി അത് വ്യക്തിത്വം ഉണ്ട് അഎക്കെ അറിയുന്നുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു ആദ്യത്തിനും ഊഡ്കാസനന്നെ അമ്മളെ യൂത്തിടയിലൊക്കെ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു അതിശക്തം പോഡ്കാസ്റ്റ് സീരീസ് ആണ് അതില് ചർ ഇല്‌ വീ ഡി സതീശൻ വന്നോണ്ട് കേരളത്തിന്റെ അതി പ്രതിപക് ക്ഷ നേതാവായിരിക്കെ കേരളത്തിന്റെ അന്നത്തെ സാമ്പത്തിക മാന്ദ്യത്തെ കുറിച്ചിട്ടും സ്ഥിതിയെ കുറിച്ചിട്ട് ഒക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇതിന്ള്ള ഏക മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള രീതിയിൽ ജനങ്ങളുടെ അ ഇത് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും വെല്ലുവിളിയിൽ നിന്നും ഈ ഒരു ദാരിദ്ര്യ ആര് ലെവലിൽ നിന്നും കേരളത്തെ പിട്ച്ച് ഉയർത്താൻള്ള മാർഗ മാർഗ്ഗമായിട്ട് അദ്ദേഹം പറയുന്നത് ടാക്സ്ൽ കൃത്യമായിട്ട് വാങ്ങ്ക അതുപോലെ തന്നെ മറ്റൊന്ന് ഒരു കേരളത്തെ ഇൻഡസ്ട്രിയൽ ഹബ്ബ ഒരു വ്യവസായ മേഖല ഹബ്ബക്കാ ന്നുള്ളത്‌ അയ്നദ്ദേഹം മറ്റേ പോർട്ടുകളെ ബന്ധപ്പെട്ടിട്ടൊക്കെ കുറച്ച് വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോ പിന്നെ ഈ യു ഡി എഫ് തു ടർഭരണത്തിന് മറ്റൊരു ഇൻട്രസ്റ്റിംഗായിട്ട്ള്ള ഒരു ഫാക്ട് എന്താന്ന് വെച്ചാല് നമ്മുടെ ഇ കൊൽത്തെ മുഖ്യമന്ത്രി രണ്ട് ത്തി ജി വിദ്യാഭ്യാസം ഹോൾടെയുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഒന്ന് സോഷ്യൽ വർക്കിന് മറ്റ് ഇന്ന് സാമ്പത്തിക മേഖലയില്ള്ള ഒരു കോഴ്സ് മാറും ന്ന് തോണുന്നു എന്തേലും ഹാഷിം പറഞ്ഞപോലെ തന്നെ ഇങ്ങനരു സാമ്പത്തിക ബു ദ്ധിമുട്ട് കേരളത്തിൽ ണ്ട്ന്ന് ണ്ടങ്കിലും അങ്ങനെ നല്ല വിശദ ജനറി വിഷൻസ് ള്ള നല്ല ദീർഘദൃഷ്ടിയുള്ള നേതാക്കന്മാരുടെ ഒരു പരിചയസമ്പത്ത് കൊണ്ടൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കെ ഒരു ഒന്നു രണ്ടു കൊല്ലങ്ങൾക്കുള്ളിലൊക്കെ നമുക്ക് മുൻകടന്ന് ആ വെല്ലുവിളികളൊക്ക അതിജീവി ക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം
ഉം അതുപോലെ തന്നെ വേറൊരു വിഷയാണ് ഞമ്മടെ ഈ രമേശ്‌ ചെന്നിത്തല ആഭ്യന്തരമന്ത്രി രമേശ്‌ ചെന്നിത്തലയുടെ കീഴിലുള്ള ഓപ്പറേഷൻ തുഫാൻ വളരെയധികം വിപ്ലവകരമായിട്ടാണ് സംഭവം നടന്നോണ്ടിരിക്കണേ ലേ ആരോഗ്യമേഖലയില് കുറെയധികം ആശങ്കളൊക്ക ണ്ടായിരുന്നേ
അതെ അതില് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും വായനകളൊക്കെ നടത്തിയപ്പോ എനിക്ക് ഏറ്റവും കൂടുത ഇൻട്രസ്റ്റിംഗ ആയത് നമുക്ക് മുമ്പുള്ള ഏറ്റവും വലിയ ആശ അല്ലെ യുവാക്കൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ ഈ പറയപ്പെട്ട രീതിയിലുള്ള സാധനങ്ങൾ വിൽക്കപ്പെടുന്നു ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ കൃത്യമായിട്ട് അവര് അതിനോടൊക്കെ വേണ്ട രീതിയിലുള്ള സമീപനങ്ങൾ പുലർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്
ഉം ഉം പോലീസാണെങ്കില് എക്സൈസ്, ആരോഗ്യവകുപ്പ് ഇവരൊക്കെ ഒരു വത്തിക്കണ്ട് ഈ കാര്യത്തില് അതില് ആ ഒരു മാറ്റവുമില്ല അല്ലേ പല മമ്മൂ ട്ടി പോലുള്ള മോഹൻലാൽ പോലുള്ള സെലിബ്രിറ്റികൾ വരെ ഇതിനെ പിന്തുണച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ രംഗത്ത് എത്തിയിട്ടുണ്ട്
അതെ അതെ അപ്പോ തുടർഭര തുടർഭരണത്തെ കുറിച്ച് പറയുമ്പോ എന്താ പറയാ ഒരുപാട് പ്രതീക്ഷകള് പൊതുജനങ്ങൾക്ക് പൊതു സമൂഹത്തിന് നൽകിയിട്ടാണ് ഇപ്പോഴത്തെ സർക്കാർ കെട്ടി പടുക്കുക ഉണ്ടായത് അതായത് സർക്കാരിന്റെ ഒരു അടിത്ത ട്ടെന്ന് പറയുന്നത് നിലവിൽ ഒരുപാട് പ്രതീക്ഷകളാണ് ആ പ്രതീക്ഷകൾ ഒന്നൊന്നായിട്ട് സർക്കാര് മീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് എന്താ പറയ ചെയ്തൊണ്ടിരിക്കുകയാണ് അതില് അതിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഈ കെഎസ് ആർ ടി സിയില് സ്ത്രീകൾക്കുള്ള ഫ്രീ ആയിട്ടുള്ള സൗജന്യ യാത്രാന്നെക്കെയുള്ളത് പ്രിയദർശിനി പ്രിയദർശനി സ്ത്രീ സൗജന്യ യാത്ര അപ്പൊ ഞാൻ ഇന്ന് എനിക്ക് പെരുന്തൽമണ്ണയിൽ നിന്ന് വീട്ടിലോട്ട് പോരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു ഒരുപാട് സ്ത്രീകള് അത് ഇതിന്റെ ഒരു മറ്റൊരു ഭാഗമാണ് ഒരു നാണയത്തിൽ തന്നെ രണ്ട് ഭാഗങ്ങൾ ഉണ്ടെന്ന് നമ്മള് പറയലില്ലേ അതേപോലെ തന്നെ ഒരുപാട് സ്ത്രീകളുള്ളത് കൊണ്ട് തന്നെ പുരുഷന്മാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട് ഈ ഒരു ഗവൺമെന്റിന്റെ കീഴിലുള്ള ഈ ഒരു വാഹന ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ വരുന്ന ഈ ഒരു ഇതിലൊക്കെ യാത്ര ചെയ്യുമ്പോ
ആ ആ പിന്നെ നേരത്തെ നീ താങ്കൾ പറഞ്ഞ മറ്റേ പി എം ശ്രീയുടെ വിഷയം എനിക്ക് തോന്നുന്നു ഈ പി എം ശ്രീയില് ഓൾറെഡി ഇവര് ഒപ്പ് വെച്ചതാണ് അല്ലേ കേന്ദ്രവുമായിട്ട് എൽ ഡി എഫ് സർക്കാർ മുൻ സർക്കാര് ഒപ്പ് വെച്ചതാണ് പിന്നെ ഈ ഇപ്പോഴത്തെ സർക്കാരിനെ സ്വാഭാവികമായിട്ടും കുറ്റം പറഞ്ഞിട്ട് കാര്യവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഇതിനു ഊരി പോകുന്നത് കുറച്ച് ചടങ്ങുകളുടെ കാര്യവുമാണ് അല്ലേ
പക്ഷേ ഏ ഞാൻ അതുപോലെ തന്നെയായിരുന്നു വിശ്വസിച്ചരുന്നത് പക്ഷെ ഞാനിന്ന് റീസെറ് മറ്റൊരു ന്യൂസ് കണ്ടു ആശ്യമ്മ ഈ നമ്മുടെ നിങ്ങള് നമ്മുടെ പ്ര മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ സത്യ പ്രേതിജ്ഞ ചടക് ചടങ്ങ് കണ്ടിരുന്നോ
അതെ കണ്ടിരുന്നു
ആ ചടങ്ങില് മന്ത്രിമാരു തൊട്ട് പിന്നിലായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഒരു ഷോർട്ട് ഹെയർ ആയിട്ടുള്ള അതായത് കഴിഞ്ഞ പ്രാവശ്യം ശങ്ങളൊരൂ ഗവൺമെന്റിന്റെ ഏ പ്രധാനമായിട്ടുള്ള ഇതരു പങ്ക് വഹിച്ച് റൂള് വാഹിച്ച് എജുള്ള സ്ത്രീയാണ് ച്ച്ന്റെ ഫോട്ടോസൊക്കെ എടുത്തണ് അവർ കാണുന്നത് അതായത് ഇത് അംഗീകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴികൾ ഉണ്ടോ കേന്ദ്രത്തിലോട്ട് അവർ കേരള സർക്കാർ അത്യാൻമാർ ഉണ്ട് അവരുടെ പ്രസ്താവന ഉണ്ടായിരുന്നു എന്തായാലും ഇതിന്റെ സ ത്യാവ്സ്ഥ എന്തണത് കൃത്യയിട്ട് അറിയില്ല
ആ ആ
ഈ പി എം ശ്രീ ഇന്ന് കേരളത്തിലെ നടപ്പ കണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നംഉണ്ടാവുന്നുള്ളതാണ് അനക്ക് തോന്നത്
പിം ശ്രീ നടപ്പാക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാകുന്നത് അതായത് ഇത് അപ്പോ ഒന്നാമത്തെ മതപരമായിട്ടുള്ള വിഷയങ്ങൾ തന്നെ ഉണ്ടാവോ നമ്മള ഇപ്പോ സ്കൂളെ ഒരു നമ്മളാണെങ്കിൽ ഒരു നാനാജാതിക്കാർ പഠിക്കുന്ന സ്ഥാപനങ്ങളാണല്ലോ സ്കൂളണല്ലോ ക്രിസ്ത്യൻ ആണെങ്കില മുത്സിമാണെങ്കിലും അപ്പൊ ഇവരൊരു ഹിന്ദു ഇൻജക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നെന്നൊളളയാണ് മെയിനായിട്ടുള്ളെയൊരു വിഷയം പിന്നെ
നമ്മളൊക്കെ ചെറു നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ പഠിക്കുന്ന ഒരു സാധനാണ് നാനത്വത്തിൽ ഏകത്വംന്നുളളത് ഇന്ത്യയെ ഏ മറ്റു രാജ്യങ്ങൾക്കു മുമ്പിൽ നമ്മളു പരിചയപ്പെടുത്തുന്നതു തന്നെ അങ്ങനെ തന്നെയാണ് പക്ഷെ ആ ഒരു ഐഡി ഡിയോളജിയായൊരു എന്നൊരു ചിന്താഗതി മാറ്റുന്ന രീതിയിൽ ആണ് ഇപ്പൊ നിലവിലൊളള ഒരുപാടു കാര്യങ്ങൾ നടന്നു കൊണ്ടിരിക്കുന്നത് അതിന്റെയൊരു ഭാഗം കൂടിയായിട്ടി വര് പി എം ശ്രി ന്റെ കീഴില് ന്നിട്ടിങ്ങനെ
പ്പാക്കിയിട്ട് വെരും തലമുറക്ക് ഒരുപാട് തെറ്റായ രീതിയിലൊളള ന്ദേശങ്ങളാരിക്കും ഓല് കൊടുക്കണ്ടാവ കേൾക്ക്‌ണ്ടോ ഹലോ
ആയിക്കോട്ടെ ശെരി
ശെരി ശെരി ശെരി ഓക്കെ ശെരി ഓക്കെ ഓക്കെ ഇതുപോലുളള ചർച്ചകളും